ഹലോ ആഹ് ഹലോ
ഉം എന്തൊക്കെയാ പറയൂ
ഹലോ കേക്കാവോ ആഹ് കോക്കാം മഴയൊക്കെ ഉണ്ടോ അവിടെ
ആ എന്നന്താണ് ഈ മഴയന്നന്നും തീരയും കാണാനില്ല നല്ല വേയ്ല കാലാവസ്ഥ നല്ല ഉഷാറുള്ള കാലാവസ്ഥ പുറത്തൊക്കെ പോണൽക്ക് ഉഷാറായിട്ട് പുറത്ത് ഇറങ്ങാം പ്രശ്നങ്ങളൊന്നും ഇല്ല ഉം
ഇവിടെയും മഴ ഒന്നും ഇപ്പം ഇല്ല ചെറിയ വെയിലൊക്കെ തെളിഞ്ഞ് പക്ഷെ ഏത് നിമിഷം പെയ്യാം.
ആ രാവിലെ ഉണ്ടായിരുന്നോ
എന്തോ
രാവിലെ മഴ ഇണ്ടായിര്ന്നോ?
ആഹ് രാവിലെ ഉണ്ടായിരുന്നു രാവിലെ ഉണ്ടായിരുന്നു
ആഹ് ഇന്നലെ ഇന്നലെ നല്ല മഴായിരുന്നു
ആഹ് ഇന്നലെ ഫുൾ മഴയായിരുന്നു
ഉം ഇന്നലെ ഞാൻ പൊറത്ത് പോയപ്പോ തന്നെ നല്ല മഴയായിരുന്നു ഉം ല് ഇന്നലത്തെ ആലോയി ക്കുമ്പോ ഇന്ന് പോയ മതീന്ന് തോന്നും
എവടെ പോയാരുന്നു?
ഞാന് ഇന്ക്ക്ത് ഞാൻ വീട്ട്ല് വേറാരുല്ല്യേ അപ്പോ പിന്നെ സാധനം വാങ്ങണന്ന്ണ്ടെ ങ്കി ഞാൻ തന്നെ പോണം
പോണം ഉം ഉം ഉം ഉം
അപ്പ പിന്നെ ഒരു മാസത്തിന്ള്ള സാധനം ഒരുമിച്ച് വാങ്ങി പോരലാ
വാങ്ങിച്ച് വെരും അട്ത്താന്നോ കട അതോ
അടുത്തൊന്നും ഇല്ല ഇവ്ടന്ന് കൊറച്ച് പോണം ബസ്സ്‌ പോണം ബസ്സിലോ ആഹ് ബസ് ലോ വണ്ടിക്കൊക്കായിട്ട് പോണം
ഒക്കായിട്ട് പോണം ഉം ഹും ഉം ഹും ഹും
ഇപ്പ തന്നെ ഇളേച്ചി മുത്തച്ചി ഒലൊക്കെ പോരും ഇന്നലെ പിന്നാരും പോന്നില
പോയില്ല ആഹ് ഹാഹ് ഹാഹ് ഹാഹ്
ക്കും അവരെ ഇക്കമാര് നാട്ടിലില്ല അപ്പം അവരും പോരും അപ് പ്പം ഞങ്ങളെല്ലാരും കൂടി ഒരുമിച്ച് പോവും
ആഹ് ഹാഹ് ഹാഹ് ഉം
അങ്ങനാവുമ്പോ വണ്ടിക്കൂലി ലാഭം
അത് സത്യം
ആഹ് അപ്പോ ഒരുമിച്ച് പോയി ക്കാണ്ട് ഞങ്ങള് ഇതേമാരി ഒരു ബെറ്റർ ചോയ്സ്ന്ന് പറിം അവിടെന്താ ആദായത്തില് സാധനം കിട്ടും കൊറച്ച് ആ ഇതില് കൊട്ക്ക്ണാണെക്കാരം താന്ന വെലേല് സാധനക്കെ ഉഷാറേ ക്കാരം ഞമ്മളെ സാധനം നല്ല മാളായിട്ട്ള്ളതില്
ആഹ് ഹാഹ് ഹാ
അപ്പം പിന്നെ നമക്ക്‌ള്ള പൊറുക്കി പൊറുക്കി ഇട്ക്കാ നമുക്ക് ആവശ്യള്ളത് നമ്മക്ക് തെരഞ്ഞെട്ക്ക ആഹ് സാധാ ഈ ചെറിയ കടേന്നൊന്നും അയിനൊന്നും സമ്മയ്ക്കൂലല്ലോല് അവര് ഇട്ത്തെര്ന്നത് നമ്മള് കീ സിലാക്കി കൊണ്ടോരാ ആ അപ്പോ നമു ക്കൊര് ഒര് അതിനോടൊര് തൃപ്തിഥി കിട്ടൂല
ആഹ്
അപ്പ നമുക്ക്‌ള്ളത് നമ്മളെന്നെ നോക്കിട്ക്കുമ്പോ നമ്ക്കൊര് ഇതല്ലേ
ആന്ന്
ആഹ് ഇയ്യ് ഇന്നോടെന്തെങ്കിലും നല്ലോം പറി
ഏഹ്
ആ ഇയ്യ് ഇന്നോടെന്തെങ്കിലും നല്ലോം പറയ്യ്ന്ന് ഇന്നാലാ അൻ ന്റേല് എന്താ പറയല് സം സാരിക്ക്ണേല് റെക്കോർഡിങ്ങില് എന്തെങ്കിലും പറച്ചില്ണ്ടാവൊള്ളൂ എല്ലാ ഫുള്ള് ഞാ പറഞ്ഞാ ഞാൻ പറീണെ മാത്രേ ഉണ്ടാവൊള്ളൂ അയില്
ഞാനിപ്പം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് എട്ടരയ്ക്ക് വന്നതേ ഒള്ളു ഞാൻ വർക്ക്യ്യ്ന്നുണ്ടടാ
ഏഹ് എ
ആഹ് എക്സറേ ടെക്നീഷ്യനായിട്ട് ഹോസ്പിറ്റൽല് ആഹ്
ഇന്നാ പിന്നെ അയ്നെ കുറിച്ചൊക്കാണ്ട് പറഞ്ഞൂട് എന്തെങ്കിലൊക്കാണ്ട് പറയണ്ടേ
ആഹ് അപ്പൊ ഞാനിന്നലെ നൈറ്റായിരുന്നു അപ്പൊ അഞ്ചര ആയപ്പോ പോയിന്നലെ വൈകിട്ട് അഹ് രാവിലെ എട്ടര ആയപ്പഴാ വന്നത്
ഉം
ഹും
അതോണ്ട് ല്ലേ എന്ത് ക്ഷീണൊക്കെ ഉണ്ടോ അഹ് എന്നും ഇങ്ങനെ തന്നെയാ നൈറ്റ് നൈറ്റ് ഡ്യൂട്ടി ഇണ്ടാല്
അല്ല അല്ല അല്ല എന്നും അങ്ങനല്ല
പകലായിട്ടുണ്ടാവലുണ്ടല്ലേ
പി പകല് ഞാൻ എട്ടര തൊട്ട് വൈകുന്നേരം അഞ്ചര വരെ
ആഹ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഉണ്ടാവുമ്പളേ നമ്മക്കൊ റപ്പ ഒരു ശരി ശരിക്കുള്ള ഒരു തിൽ കിട്ടൂലല്ലോ
ആന്ന് ആന്ന് ഉം
ഉം എന്നും ഒരേ ലെവലിന ആകുമ്പോ വലിയ പ്രശ്നല്ല നമ്മള് ശീലിച്ച വരുല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാ ളാ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
ഉം പി മോളൊക്കെ എന്തോ പറയുന്ന
മോളെന്താ അവിടെതാ ഏതി കുത്തി കുത്തിർക്കണ്
ഉ
ഇന്നോട് പറയണ്ട് എന്താ പറല്ലേ ഇ എഴുതാൻ ള്ളതേ
ആഹ് എഴുതാ
അവന മാണി സ്വയം കുതിർന്ന എഴുതിക്കോ പറഞ്ഞു.
ആഹ് ഇവിടെ ഹോം വർക്ക് ഉണ്ടെങ്കി ഞാൻ പറയും
ആഹ്
എഴുത് എന്ന് പറയും ആദ്യമൊന്നും എഴുതത്തില്ലന്ന് അവൾ പറയും
ഞാനനിപ്പതല്ലാ യല് ഞൻപ്പ ന്ത ചെയ്യല് എന്തെലും എഴുതാൻ ടാകുമ്പം എഴുതൂല പറയാണങ്കിൽ ഞാ പറയും എന്നപ്പ ഞാൻ വീഡിയോ എടുത്താണ്ട് പ്പ ടീച്ചർക്ക് ഇട്ടൊടുക്കും അന്ന നോക്കി ക്കൊണ്ടി ഈ വീഡിയോ വേണെങ്ക ക്ലാസില ടിവിയി ഇട്ട് ടീച്ചർ നോക്കിക്കൊണ്ടി എല്ലാരെ ഇടയിലും ഇട്ട് കാണ്ട് ഇട്ടൊട്ത്ത് കളിയാക്കും. പറയിം അങ്ങനൊക്കെ ആവുമ്പോ അത് പേടിച്ചിക്കാണ്ട് പെട്ടെന്ന് വേ ചെയ്യും.
ആഹ് ട്യൂഷന് വിടുന്നുണ്ടോ?
ഞാ ഞാപ്പ ഇവിടെന്ന് ഓൺലൈൻ ക്ലാസ്സിൽ ചേർത്തി. മലയാള ബേസ്ക്ക് നല്ലോ കിട്ട്ണില്ല
കിട്ടുന്നില്ല. ആഹ്
എല്ലാ ഇവൾ ഇസ്ലാമിക് നഴ്സറി പോയിട്ടേ
ആഹ് ഹാ ഹാ ഹാാ
കേരള സിലബസിലല്ലല്ലോ. അപ്പൊ പിന്നെ മലയാളം വല്ലാതെ ഓല് പഠിപ്പിച്ചിട്ടില്ല. ആഹ് ബുക്കില് എന്താണോ ഉള്ളത് അത് മാത്രം പഠിപ്പിച്ചിട്ടുള്ളൂ പൊറത്ത്ന്ന് അതാവുമ്പോ കേരള കേരള സിലബസ് ആവുമ്പോ പുറത്തു നിന്ന നമ്മുടെ മനസ് ന്ന് ഇണ്ടാക്കി എടുത്ത ല്ലേ വേണ്ടിയത്.
ആഹ് അത് ശരിയാ
ആഹ് അയിന് ഇവർക്ക് തന്നെ എഴുതാ ള്ളൊരു ത് വന്നിട്ടില്ല പിന്നെ തുടക്കല്ലേ ആഹ് പി ആഹ് പിന്നെ ആദ്യാണ് ആ കിടക്കാണ്
ഹം ഹ
തുടങ്ങണേ ഉള്ളൂ അപ്പൊ ട്യൂഷനൊ ക്കേ ചേർത്തിട്ട്ണ്. തുടങ്ങീട്ടില്ല നാളെ രാത്രി മുതൽ തുടങ്ങും പറഞ്ഞെ
ആഹ് ഇവിടെ രണ്ടു പേരെ അപ്പുറത്ത് ട്യൂഷൻ വിടുന്നുണ്ട്.
ആഹ് അടുത്ത് ണ്ടായിക്കാരല്ലേ ആഹ് ഇവിടെ അടുത്തെടുക് ണോ ലന്നായിട്ട് ഞാനൊന്ന കേട്ടില്ല.
ആഹ ആാ ആാ ആാ
പിന്നെ ഇക്ക് ഇവിടെ അടുത്തട്ക്നൊലേ അധികം പരിചയും ഇല്ല. പത്ത് പതിനഞ്ച് കൊല്ലായന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എനക്കത്ര പരിചയല്ലഇവിടെ ആളെന്നും
ഉഹ് ഹ്
പോയി ആ പോയി ഇറങ്ങി തീരാത്തുണ്ടെ
ഉം ഹം ഉം ഇയാള് അംഗനവാടി പോന്നെങ്കിലും ഇവിടെ അപ്പുറത്ത് ട്യൂഷൻ അക്ഷരം പഠിപ്പിക്കാൻവി ടുന്നുണ്ട് അംഗനവാടി വലതാട്ടൊന്നും അക്ഷരമൊന്നും പഠിപ്പിക്കത്തില്ല
ങ്ങേ എന്നാൽ ഞാ ഞങ്ങളവിടെ അംഗലവാടിയിൽ നല്ല അക്ഷരങ്ങൾ പഠിപ്പിക്കും കാരണം അതുകൊണ്ട്ഇവൾ ക്ക് എൽ കെ ജി യു കെ ജിയി പോവാൻ എ കെ ജി പഠിക്കൻ ആ അക്ഷരം പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടും വന്നില്ല കാരണം അധികം എനിക്ക് കുത്രക്കേണ്ടി വന്നിട്ടില്ല കാരണം അംഗലവാടി ഇതി ന്ന് തന്നെ ഇംഗ്ലീഷ് അക്ഷരങ്ങളാട്ടോ കൂടുതൽ പഠിപ്പിച്ച മലയാളം പഠിപ്പിച്ചിട്ടില്ല
ഇല്ല ആഹ്‌ ആഹ്
ഇംഗ്ലീഷ ആണ്ഓല് വേഗം പഠിപ്പിച്ചച്ച് കൊടുത്തത് അതുകൊണ്ട അത് ബുദ്ധിമുട്ടായിട്ടുല്ല
ബുദ്ധിമുട്ട ആഹ്‌ ആഹ്‌ ആഹ്‌ ആഹ്‌
എണ്ണങ്ങളും അതെ മാക്സും അതൊ ഒരു അത്യാവശ്യം ഒരു കുഴപ്പമല്ലാത്ത രീതിൽ അതും എണ്ണങ്ങളും പഠിപ്പിച്ച് കൊടുത്തിരുന്നു
ഉം
അത് രണ്ടും ഇപ്പൊ ഓള് ക്ക് വിയ വലിയ കൊഴപ്പൊന്നുമല്ല പക്ഷേ ഇതിന മലയാളം ചിഹ്നങ്ങള് കട്ടി കൂടി അക്ഷരങ്ങള് അതൊക്കെ ഒന്ന് കിട്ടണമെങ്കി ഭയങ്കര ബുദ്ധിമുട്ട ഇപ്പൊ
ഉം ഇയാള് മലയാള അക്ഷരം എല്ലാം പഠിച്ചു മോനെ പിന്നെ ഇപ്പ ഇംഗ്ലീഷ് അക്ഷരവും എ ബി സി ഡി ഒക്കെ പഠിച്ചു
മലയാളക്ഷര ത്തിൽ ഫുള്ള് തന്നെ ഇങ്ങനെ എഴുതാൻ അറിയും പക്ഷെ വായിക്കുമ്പോ ഇ ത് ഇന്നതാ അറിയണ്ടേ
ഓ അത് ശരിയാ ഉംഉം
അത് ഇന്നത് സ്ഥലത്ത് വരുമ്പോ ഇന്നത് കൊടുക്കണന്ന് അറ അറിയണല്ലോ
ആഹ്‌ അത് ശരിയാ ഉം ഉം ഇപ്പൊ ഇയാളെയും കൊണ്ട് മലയാളാക്ഷരം രണ്ട് വാക്ക് ഇപ്പോ ഒരു വാക്കുണ്ടല്ലോ തറ പറ അങ്ങനെ ള്ള വാക്കുക ഇപ്പൊ എഴുതി പഠിപ്പിച്ചൊണ്ടിരിക്കുക
ആഹ്‌ വായിക്കാനൊക്കെ ഉ പക്ഷെ അതൊക്കെ ഉണ്ട് ഇപ്പ ഇ അത ഇവർക്ക് സ്കൂളിൽ പഠിപ്പിക്കണ അങ്ങനെയല്ല ഇങ്ങനെ പറവ പാറി വന്നു അതങ്ങനെ ഡിക്റ്റേഷൻ കൊടുക്കയാണ് ഇങ്ങനെ ഓരോ ആ ഓരോ ആ ഓരോ വാക്യങ്ങളായിട്ടാ കൊടുക്ക ക് ണ വാക്കുകളായിട്ടല്ല കൊടുക്കണ് വാക്യങ്ങളായിട്ട്
ഇപ്പ രണ്ടാം ക്ലാസ് അല്ലെ അവക്ക്അവക്ക് അത്യവശ്യം കുഴപ്പമില്ല വായിക്കുകൊക്കെ ചെയ്യും
ആഹ്‌ ഇവർക്ക് ഇവളിപ്പോ ഒന്നാം ക്ലാസ്സിൽ ഇപ്പ ചെ ർ ആ തുടങ്ങിയിട്ടുള്ളൂ ഇതടു ആഹ് എന്നിട്ട് വാക്യങ്ങളാക്കിയിട്ട് കൊടുക്കുക പക്ഷെ അത് ഒ ക്ക് ഇങ്ങോട്ട് അത്രിട്ട് ആഹ്‌ ചിഹ്നങ്ങളില്ലേ പൂവ് വിരിഞ്ഞു എന്നൊക്കെ വരുമ്പോ ചിഹ്നങ്ങൾങ്ങോട്ട ഇങ്ങോട്ടൊക്കെ മാറിപ്പോവുണ്ടല്ലോ ഇതിറ്റങ്ങൾ ആ ഇ തിറ്റങ്ങൾ ഇതില് ചിലപ്പോ പൂവ് വിരിഞ്ഞു എന്നൊക്കെ ആയികാരം അപ്പോ ആഹ്‌ ചിഹ്നങ്ങള്കൊടുക്കൻ ഓല് മറന്നു പോവും ആഹ്‌ അക്ഷരങ്ങള അവി ടെ എഴുതിച്ച വെച്ചുണ്ടാവും പക്ഷ ചിഹ്ങ്ങളെ മറന്ന പോവും
മാമോഉം ഉം
അതൊക്കെ കണ്ടിട്ടേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിൽ നെയ്സറി പോയപ്പം കിട്ടിയതായോ ണ്ടേ പക്ഷേ സ്കൂളിലകുമ്പോൾ കുറൊചോ ന്ന് നമുക്ക് കിട്ടാതാകുമോൾ നമുക്കരു ബെ ചാറും പേടിയൊക്കെ കൂടുല്ലോ പഠിചോനെ ഇന്റെ മകൾക്ക് കിട്ടൂലേ എന്നുള്ളരു ഇത് അതൊക്കെ പേടിച്ച് കണ്ടഇ പ്പ നയ് സറി എല്ലാം ട്യൂഷന കൊണ്ടയി ചേർത്തു
ചെർത്ത ആഹ് ആഹ്‌ ആതീം ഉ ഓ പിന്നെ യാത്രയൊക്കെ പോയോ ഇപ്പടുത്ത്
രാത്ര ഇക്കവടെ ഇല്ലാത്ത കൊണ്ട് യാത്ര
ആഹ്
അങ്ങനെ പോവും യാത്ര
എല്ലാരും ഉം ഇവിടെ അങ്ങനെ തന്നെ ഇല്ലാതൊണ്ട് ഇവിടെ എങ്ങനെന്നെ വർക്കിന് പോക്ന്നോണ്ടെ
ആഹ് അതാ ഒഴിവുണ്ടാവലല്ലേ പോവാന് ആഹ് ആഹ് ശരിയാണ്
ഞായറാഴ്ചയോ എങ്ങാണം കിട്ടും അതായത് നമ്മുക്ക് ജോലി ഇല്ലോ
ആഹ് നമ്മളൊരു ജോലി കേയറിയ അങ്ങനെ ഞാ ഞാനീ ഇക്കനോടൊക്കെ എന്തെങ്കിലും പറയുമ്പം ഇക് ക്ക എന്നോട് അതാ പറയല് എന്താ പറയല് വീട്ടിൽ അമർന്നിരുന്നോ നിങ്ങൾ പണി കയറിയാലേ വീടുംണ്ടാവില്ല കുട്ടികളും ഉണ്ടാവില്ല രണ്ടും ഉണ്ടാവില്ല അയ്യ ഒന്നിനു ആഹ് ഒന്നിനൊരു നേരം കിട്ടൂല അൻ ക്ക് വേണ്ടതന്താ എന്നോട് ചോദിച്ചോ പറയും ഈയ് എവിടുക്കും പോണ്ടാന്ന്
ഉം
പണിക്ക് പോകാനൊന്നും സമ്മയ്ശൂല്ല
ഉം
പിന്നെന്താ
പിന്നെ എന്താണ് ഇങ്ങനെ പോവുന്നു ഇനി കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ട് കഴുകിയിടാനൊക്കെ കഴുകണം
എന്ത് പറഞ്ഞേ
കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ട് കഴുകി ഇടാൻ അതൊക്കെ ഇനി കഴുകി ഇടണം
ആഹ് ഇന്ന് നല്ല കാലാവസ്ഥ നല്ല ക ആഹ് നല്ല കാലാ വസ്ഥയോണ്ടേ
പക്ഷെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എപ്പഴ മഴ പെയ്യുന്നെന്ന്
ബുദ്ധിമുട്ടുണ്ടാവില്ല പെട്ടന്ന് ആഹ് ശരിയാ അതൊന്നും പറയാൻ പറ്റില്ല എപ്പഴ പെയ്യ എന്നൊന്നും
ഉം കഴുകി അങ്ങോട്ട് ഇടും പെട്ടെന്ന് ആയിരിക്കും മഴ പെയ്യുന്നെ ഉം ഓ
പിന്നെന്തയാ
പിന്നെ വേറെ എന്താണ് ഇവിടെ രണ്ടു പേരും ഇരുന്ന് കൊച്ചി ടിവി കാണുന്നു
ഇത് നോക്കി എന്തെങ്കിലൊക്കെ ഒന്ന് കിട്ടിയാല്
ഏഹ്
പിന്നെ ആഹ് സാധനം ഇല്ലാത്തത്കൊണ്ട് വലിയ പ്രശ്നല്ല മൊബൈലിന് ഒഴിവൊ
ഇല്ല ഇല്ല ഇല്ലയോ ഉം
ശരിക്കും ടിവിയാ വാണ്ടിയത് മൊബൈലനാട്ടിലും നല്ലത് ടിവിയാ
ആഹ് മൊബൈലിനകത്ത് വെച്ച് കൊടുക്കും മൊബൈല് കൊടുക്കത്തില്ല ഉം ന്നാ ശരി ആഹ് ശരി